ഹലോ ആ എന്താ വിശേ വിശേഷം സഖല്ലേ
ആഹ് അതേ സുഖം ആ ആ ആണ് കേൾക്കുന്നില്ലേ പറയുന്നേ
ആ കേൾക്കണ് ണ്ട് ഞാൻ പറയണുന്നത് കേൾക്ക്ണില്ലേ
ആ ഉണ്ട്ണ്ട്
ഏ ഫുഡൊക്കെ കഴിച്ചോ
ഇല്ലല്ല ഫുഡ് കഴിച്ചിട്ടില്ല
ആ എന്താ ടൈം ആയിട്ടില്ല
ഇല്ല അവിടെള്ളൂ ഞാനിപ്പോഴാണ് ചായടിച്ചന്ന നീക്കാ ലേറ്റ് ആയി
ആ എന്തന്ന് ബ്രേ ക്ക് ഫാസ്റ്റിനൊക്കെ
ബ്രേക്ഫാസ്റ്റ് നാ അപ്പോം മുട്ടക്കറിയായിരുന്നു പക്ഷെ ഞാൻബ്രോക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല ഞാൻ അപ്പോഴും ചോറിന്നെ കഴിക്കാറ് എനക്ക് അങ്ങന ഇഷ്ടല്ല കടിനോടന്നും അങ്ങനെ വലിയ താല്പ
ആ ആ ആഹ ചോറിന്റെ ആളാ
ആ രാവിലെമ്മള ഉ തൂമിച്ചോറ്
ആ ആഅത് വെച്ചമിച്ചോറ് ആആ ശരി എങ്ങനെയുണ്ട് ഇപ്പോ അവിടത്തൊക്കെ കാലാവസ്ഥയക്കെ എങ്ങനെയുണ്ട്
ഭയങ്കര ചൂടാണ് ഇപ്പൊ ഒരാഴ്ച മുന്നെ നല്ല മഴയായിരുന്നു ഇടിയും മഴയും മിന്നലും എല്ല മൂ ഇർട്ട് കൂടിയ കാലാവസ്ഥയായിരുന്നു പകലാണെന്നുണ്ടെങ്കിൽ രാവിലെ നല്ല മഴ വൈകു അന്നേരം നല്ല മഴ ഇച്ഛക്കൊന്ന് ജസ്റ്റ്‌ ചെറുതായിട്ട് വെയില് ഉണ്ടാവുന്നല്ലാതെ ഇപ്പൊ കുറച്ചായിട്ട് നല്ല വെയിലാ പെരും ചൂടാണ് ഒരു കൃത്യ കാലാവസ്ഥ ചെല്ലേല്ലോ
ആ അയ്ശരിയാണ്
ഉം
അപ്പ ഇവിടെ ഇന്ന് നല്ല വെയിലാണ് ഉം
ഉം
ഉം ന്ന് നല്ലവെയ് ഇന്നലെയൊക്കെ വെയിലൊന്നും ഇല്ല എന്നാൽ മഴയില്ല അങ്ങൻതെ ഒരു മൂടലായിരുന്നു ഇന്നലേ
നല്ല പുയികൾ നല്ല ചൂടായിരി ക്കും ആ കാലാവസ്ഥയിലൊക്കെ മഴയില്ല ഒരു മൂഗത ഇങ്ങനെ ആ മൂഗതെങ്ങനെ ഇതാക്കിട്ട് ആ ഒരു ആവിയായിരിക്കും അത് അപ്പ ഇല് മഴക്കാലത്ത് വേനൽക്കാലം വേനലാകും ഇപ്പോ മഴേ മിക്സ്ഡാ പണ്ടത്തെ പോല സ്‌ട്രുക്ചർഡ് ആയി ട്ടൊരു സംഭവം അല്ല അപ്പൊ ഇപ്പൊക്കൊ തോന്നും പോലേണ് മഴയത് ക്ക് വരണംന്ന് തന്നെ മഴ ആ വെയിലാണെങ്കി വെയിയില് അതെ
അങ്ങനെ മറൊണ്ട് എപ്പോഴും മക്കൾക്കും ഒക്കെ എപ്പോഴും അസു അസുഖം കാര്യങ്ങളും ഒക്കെയാണ് വല്ല്യോര്ക്കും
അതെ ഉം അലർജി അതെ അലർജിള്ളോൽക്ക്‌ പെട്ടെന്ന് എക്സെപ് റ്റബിള് ആവൂല ഇങ്ങനെ കാലാവസ്ഥ
ആ ബടെ പ്പോ മക്കൾക്കൊക്കെ അലർജി ജിയാണ് ഒരാളെ മാറുമ്പോൾക്ക് ഒരാൾക്ക് ഒരാളെ മാറുമ്പോൾക്ക ഒരാൾക്ക് പ്പോളും ഈ തുമ്പലും ജലദോഷവും കഫ്കട്ടുംന്ന് പറഞ്ഞ മാരിയാണ്. ഇപ്പ ഈ വെയില് അല്ലെങ്കി തന്നെ രു മഴ ഇണ്ടാകും മഴ പോയി വെയില ആവ്മ്പോഴും വെയില് പോയി മഴ ഇ ണ്ടാവുമ്പോഴും ഒരു കാലാവസ്ഥയുടെ ഇതോണ്ടെരു കേട്ണ്ടാവും
ഉം ഉം ഉം
അവിടെ ഇപ്പ ഇങ്ങനെ മയ പ്പോ കൊറച്ചീസം മുന്നേ ഒക്കെ നല്ല മഴയായിരുന്നു ഒന്ന് രണ്ടീസ നല്ല മഴ പെയ്തു മഴ പെയ്തോട്ടെന്നെ ചൂട് ഇന്ന് കൊർച്ച് സമാധാനം ഇണ്ടായിന്നു മഴ ഉണ്ട്. ണ്ടാവുമ്പോ പഷേ മഴ ഇല്ലെങ്കി നല്ല ചൂടും ആണ്
ഉം ഉം
മഴ ഇല്ലെങ്കിൽ - നല്ല ചൂടാണ് പ്പൊ വേനലൊക്കെ നല്ല ചൂടല്ലെർന്നോ ഇപ്രാവശ്യത്തെ വേനലൊക്കെ നല്ല ചൂടെ
അയ് അയ്ലൊരു മഴയ പെയ്തു പിന്നെ ഒരു രണ്ട് മൂന്നാലീസം ആ മഴ അങ്ങനെ സ് പിന്നെ കണ്ടിട്ടിനുൻസ് ആയി അ മഴ പെയ്തു, പിന്നെ നിൽക്കണ കണ്ടുഇപ്പൊ ഒരു നാലു ദിവസമായിട്ടു മൂന്നീസായിട്ട് മഴയേയില്ല നല്ല ചൂടാണ്
നല്ല
ഉം ആ വള്ളക്കൊന്ന് വെള്ളക്കൊന്ന് കുറഞ്ഞിങ്ങനെ വരിയായിരുന്നു. അപ്പാ ണ്ട് മഴ പെയ്ത് ക്ക് വീണ്ടും വെള്ളക്കെ ഒന്ന് പയേ പോലെ
ആ ശരി ആ ആഹ ഇവിടെ പിന്നെ മഴല്ല വെള്ളത്തി നൊന്നും ക്ഷാമല്ല
എ ഏ എൻക്കും അങ്ങനെ ഇണ്ടാവാറില്ല പക്ഷെ അടിയായിട്ട് വള്ള അതിന്റെ കളർ മാറും ഞങ്ങൾ പാടത്താണ് അപ്പോ ചേറിന്റെ
ചേർനാ ചേർന്റൊര് മണയ്കാരം വെള്ള കടിച്ചൊബോ നല്ല മ് ഏ അത് ശരിയാണ് ഒരു ലാസ്റ്റ് നല്ല അടിയായി കയിഞ്ഞാ പിന്നെ മണ്ണിന്റെ - ചേറ് പോൽകൊര് ച്ചും മണൊണ്ടാവേ
ആഹ് ആഹ് അതാണ്
ആഹ് ഞങ്ങളവിടെ ഇന്റെ വീട്ടിലൊക്കെ അതേമാതിരി അങ്ങനെതന്നേണെ കേണറിലെ വെള്ളം ലാസ്റ്റായി കയിഞ്ഞാ അതേ മാരി ചേറും ചൂരൈകാരം
ആഹ് ആഹ്
വെള്ളതിനൊരു ചേറും ചൂരൈകാരം പിന്നെ മഴങ്ങട്ട് പെയ്ത് കഴിഞ്ഞാ നല്ല ഒറവ് നല്ലൊറവുണ്ടാവും
ആഅതെ അത് ശരിയാണ് വെള്ളം വറ്റലില്ല നാ വറ്റീട്ടങ്ങനെ കെട കൊന്നുല്യ വെള്ളണ്ടാവും ഒരു തുള്ളി ഒ- ഒര് റിംഗ് രണ്ട് റിംഗ് വെള്ളണ്ടാവും. പശെ അതിങ്ങനൊരു മഞ്ഞകളറില് ഞമ്മക്കങ്ങനെ കുളിക്കാന് കുളിക്കാനൊന്നൊര് തൃപ്തിവരാതെ ഫുഡ് കഴിക്കാനൊന്ന്
ഇം ആഹ് പ്രത്യേകിച്ച് ഈ പാടത്തിന്റെ വക്കത്തിള്ളോല
ഉ ഉ ഉം അതെ പാടത്താണ് ഇതൊരു പാടായിരുന്നു ഞങ്ങളെ വീട് നിക്കണ സ്ഥലൊരു പാടായിരുന്നു. അത് പിന്നെ ഇതാ ക്കീട്ട് വീട് വെച്ചതാണ് അപ്പ ഒര് ചെ ആഹ്. പിന്നെ മുന്നിലും ഒക്കെ പാടാണ്
ആഹ് അതോണ്ട് മഴക്കാലത്ത് നല്ല തണുപ്പിണ്ടാവൂലേ.
ആഹ് ആഹ് അതൊക്കെ ഇണ്ടാക്കും
ഉണ്ടാവും മഴക്കാലക്കാവുംബം
ഉം അതേയോ ഞങ്ങളെ വീട് ഇങ്ങനേണ് വേനല് വരുമ്പോ വെള്ളം നല്ലോണം കളറു മാറിയിട് താകിട്ടൊ ഞങ്ങളെ തൊട്ടപ്പർതെ വീട് വേറെ പാ വേറൊരു കണ്ടംവേറ പാടം ല് അങ്ങനെ വെച വീടന്നേണ് ഓലോടേണ്ന്ണ്ടെങ്കില് വേനൽ ക്കായത്ത് വെള്ളത്തിന് കലക്കോ കാര്യങ്ങളോ വെള്ളം കമ്മ്യാവോ ഒന്നൂല്യ ഒരഞ്ചാറ് ങ്ങ് വെള്ളൊകെ നല്ലണ്ടാവും പശെ മഴപെയ്താലാ വെള്ളൊനി നും പറ്റൂല ശ്
ആ ആഹ് അത് ശരിയാലെന്താ മാവിലെയാ അത്
ആ അങ്ങനെയാണ് അത് ര ഒരു രണ്ടും രണ്ടായി. ഞങ്ങ അപ്പുറത്തെ വീട്ടിത്തെ ക്ക് നേരെ ഓപ്പോസിറ്റ്, ഞങ്ങക്ക് ഇങ്ങനെയാ. അപ്പൊ ഞങ്ങക്ക് വേനലാകുമ്പോ ഞങ്ങളിവിടുത്തെ വെള്ളം എടുത് ക്കൂല ഓലതായിരിക്കും പിന്നെ ഓല്ക്ക് മയക്കാല ആവുമ്പോ ഓല് ഞ നിങ്ങളെ വെള്ളം ഉപയോഗിക്കും
അത് പറഞ്ഞാല് ഒരു ബുദ്ധിമുട്ട് തന്നെയാണല്ലേ? ഓ കണക്കില്
അതെ ല്ലേ
ഇങ്ങനെ ഇത് ഇങ്ങനെ ആവുമ്പോ
ഉം ഉം
ഇവിടെ പിന്നെ കൊഴൽകിണറിൽ നല്ല വേനലായി കഴിഞ്ഞാലൊക്കെ ഈ പ്രാവശ്യം ഞങ്ങള് കൊഴൽക്കിണർ കുത്തിയതിൽ വെള്ളമൊക്കെ ഇണ്ടാർന്നു. അപ്പൊ മഴയാവുമ്പോളും അത് ഒരേ ലെവലി ലിക്ക് അങ്ങനെ പോവ്വാണ് കൊഴപ്പില്ലാതെ പിന്നെ ചിലരുടെ ഇപ്പാവുമ്പോ മഴയൊന്നും ഇല്ലച്ചെങ്കിലും ആ വെള്ളം കൊ കൊറ കൊറഞ്ഞു വരും
ആ
അങ്ങനെ അധികം ആൾക്കാരും ഒരുപാട് ആൾക്കാരുണ്ട്, ഇങ്ങനെ ഓരോ പെരേൽ കൂടി ഇണ്ട് അപ്പൊ ചിലർക്കൊന്നും വെള്ളം കിട്ടൂല. വേനൽ ആവുമ്പോ അപ്പൊ താഴെ ഇള്ള ആൾക് കാറോടൊക്കെ പൂട്ടിടാൻ പറിച്ചിലാണ് വെള്ളം. അവര് പൂട്ടി കിട്ടാലുള്ളു ഉയർന്ന് നിൽക്കണ ആൾക് ക്കാർക്കൊക്കെ കൊറച്ചെങ്കിലും വെള്ളം കിട്ടുക.
ഉം ഉം
അങ്ങനെയാണ്.
അങ്ങനെ എങ്ങനെ കൊളവും തോടൊക്കെ ഇണ്ടൊ അവിടെ?
ആഹ് വീടിന്റെ എടുത് കൂടൊക്കെ കൊളങ്ങളുണ്ട്, പക്ഷെ അവിടക്കൊന്നും ങ്ങള് പോവയില്ല.
ഉം ഉം
അങ്ങനെ വേനലാണെങ്കിലും വർഷാണെങ്കിലും, വീട്ടിൽ തന്നെ ഇങ്ങനെ വെള്ളം ഉണ്ടാവോണ്ട് പോയലില്ല. വെള്ളംല്ലാതായി കഴിഞ്ഞാ പിൻ എപ്ലെങ്കിലൊക്കെ ഉള്ളൂ അങ്ങനെയൊക്കെ പോവ. പിന്നെപ്പൊ പഴേമാരിയാ ആ ഈ ഈ വൈക്ക്ള്ള ആൾക്കാരൊന്നും അങ്ങനെ പോവൂല പൊറത്ത് പോയിട്ടൊന്നും തിരുമ്പാനും അങ്ങനെ ഒന്നും പോവൂല
അതൊക്കെ പണ്ട് കാലം ഇപ്പൊന്നും ആർക്കും വേണ്ട
ആ അപ്പൊ ഒരു നാലഞ്ച് കിലോമീറ്റർ പോയ പൊയൊക്കെ ണ്ട് പക്ഷെ അവി ക്കൊന്നും പോവൂല ഒട്ക്കും പോവണ്ട ആവശ്യം ഇല്ല വരുന്നില്ല
ഉം ഉം
അതോണ്ട് അങ്ങനെ പോക്കൊന്നുല്ല നിങ്ങളെ അവിടെ പൊഴ ഒക്കെണ്ടോ പോയേം തോടും അങ്ങനെ
പൊഴ ഇല്ല പൊഴയില്ല വടെ ഒരു തോടുണ്ട് ചെറിയൊരു തോടുണ്ട് ഞങ്ങള് വീടിന്റെ നേരെ മുന്നിലന്നെ റോഡ് റോഡിന്റെ ഒരു സൈഡിലായിട്ട് ചെറിയൊരു വീതിയില് ചെറിയൊരു തോടുണ്ട് പക്ഷെ നല്ലോം മഴിം ഇതും വന്നാല് ആ തോടെന്നെ മതി ഞങ്ങളെ വീട് ഫുള്ള് വെള്ളത്തിലായിരിക്കും
അയ് ശെരി ആ മീങ്ങളും അങ്ങനെക്കെ കേറോ മീങ്ങൾ അങ്ങനെയൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാ
ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ചെറിയൊരു തോട് പറി ഒരരുവി അരു
ആ ആ നല്ല മഴയക്കായി കഴിഞ്ഞാൽ അതുപ്പം മൂടെ
ആഹ് അതെ പാടാണ് അതിന്റെ അപ്പുറത്ത് പാടാണ് അപ്പൊ പാടം വെള്ളംന്നറയുമ്പോ വള്ളം ഫുള്ള് ഞങ്ങളെ ഞങ്ങളെ വീട് കൊറ അറക്കത്തിലാണ്
ആ അപ്പൊ പിന്നെ വേണ്ടല്ലോ നറയാന്
ആ ആ റോഡ് ഫുള്ള് വെള്ള ഉം വീട് ഫുള്ള് വെള്ളത്തിലാവും
ഉം അപ്പൊ നിങ്ങൾ പുറത്ത പോവല അങ്ങനെ എന്തെങ്കലും ഉണ്ടോ?
ഞങ്ങളിപ്പോ കഴിഞ്ഞ വെള്ളം കേയറിയ സമയത്ത് ഞങ്ങ പോയി ഞങ്ങള് തറവാട്ടക്ക് ഞങ്ങൾ മേലെ കേറിയേക്കും അവിടെ ഓല വീട് കുറച്ച് മേലെ അപ്പൊ അങ്ങട്ട് പോകും.
അപ്പൊ ഈ വീട്ടത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ നിലത്തക്ക വെള്ളൊക്കെ കേറിയ എന്താ കാട്ട?
സിറ്റ ഔട്ട് വരെക്ക ഉള്ള് ഉള്ളൊക്കെ ഇതുവരെ കേറീല്ല സിറ്റ് ഔട്ട് വരെങ്ങന കേറിങ്ങനെ നിക്കുവായിരിക്കും. തറ മൂടി സിറ്റ് ഔട്ട് വരെ ഇങ്ങനെ നിക്കും.
അ ആഹ്. എന്നാ തന്നെ ഒരു പേടിയക്കാരല്ലേ ഉള്ള് കേറി കഴിഞ്ഞാൽ നമ്മളെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ടാവൂലെ ഫ്രിഡ്ജും അതൊക്കെ ഇപ്പ നിലത്ത് വെക്കണ സാധനങ്ങളല്ലേ? അപ്പൊ ഒരു എടങ്ങേറാണ്. ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ് ല്ല ഞ്ഞിങ്ങനെ മഴേണെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ആഹ് മഴ ഓവറായി കഴിഞ്ഞാ പ്രശ്നാണ്.
ഉം എല്ലാതും അമിതായ പ്രശ്നാണ് ചൂട് ഓവറായ ഓരോ ന്യൂസില് കേക്ക
ആഹ് സൂര്യഘാതം ആ ഈ പ്രാവശ്യം ഉം. പ്രാവശ്യൊക്കെ എങ്ങനെ സൂര്യഘാതവും ചൂടേയിരുന്നു.
അതെ ഒരു ഒരു കാലാവസ്ഥ വന്നാൽ അതിലൊരു ഒന്നോ രണ്ടോ മരണം മസ്റ്റാ.
അതെ. ആ അങ്ങ തന്നേണ്. ഇപ്പൊ മരണ നെര കും ഇങ്ങനത്തെ കാലാവസ്ഥേല് കൂടുതല് കൂടനെണ്ട്. അപ്രാവശ്യം തന്നെ കണ്ടോ മഴ മഴക്ക ഇപ്പ ഈ മഴ കെന്റെ കൊറേ ആൾക്കാര് കണ്ട മുങ്ങി മരിച്ചിട്ടും കനാലില് ആയിട്ടും ഇങ്ങനെയൊക്ക ഇപ്പൊ ഓരോ വാർത്തള് കേക്കണ് വേനലായാലും അങ്ങനെ തന്നെയാണ് ഓരോ ഇതള ണ്ട് ചൂട് സൂര്യകാന്തം ചൂട്താ താങ്ങായിട്ട് കൊഴഞ്ഞ് വീണിട്ടും.
ഉം ഉം
ല്ല ഓരോന്നും കേക്ക്ണ്ട് ഏത് കാലാവസ്ഥേണെങ്കിലും ഇപ്പൊ മോശ് ൻ തന്നെണ് ഒരു ഒര് ഒർച്ച് നിക്ക്ണ ഒര് ഇതില്ല
ഉം ഉം
പിന്നെ എന്താ സുഖല്ലേ എന്നിട്ട് ഇന്ന്പ്പോ എ ആ ഇന്നക്കപ്പോ നല്ല വെയിലാ നലെ അവിടിം നല്ല വെയിലാണ് ലെ
നല്ല വെയിലാ മുഴന്റെന്നും ഒരു ശാഖന്നെ ഇല്ല
ആഹ് ഇനിയിപ്പൊ വേണെങ്കിപ്പൊ പെര്ന്നാളൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കാനാവുമ്പളേക്കരം മഴ ഉണ്ടാവ
ജവല്യ ചെറിയപെരുന്നാൾ പൊതുവേ മഴയത്താണ് അധികം എല്ലാ പെരുന്നാളും വല്യര്ന്നാളും മഴ
മഴേക്കാരം ഇപ്രാവശ്യ ഇപ്പൊ എങ്ങനെണാവോ ഉം ഇപ്പത്തരു സാഹചര് കണ്ടാല് മഴ ഇല്ലാത്തതേനി ഇപ്പൊ ഒന്നും പറയാൻ പറ്റൂലല്ലോ
ഉം
ന്നാ അയ്കോട്ടെ ശരിന്നാ
അ ആഹ് ഓക്കെ
ഓക്കെ